സുഖായിട്ടിരിക്കുന്ന ചോറൊക്കെ ഞാന ദോഷ്ത്താണ്.
എത്ര മക്കളുണ്ട്. എ ഏർ ഹസ്ബൻറ് എന്തു ചെയ്യുന്നു?
ഓല എഞ്ചിനീയർണ് സിവിൽ എഞ്ചിനീയർ ആണ്. വേ ഇല്ലല്ല ഞാൻ ഹൗസ്‌വൈഫാണ്.
ആഹ
പി ദർശന
പിന്നെ മക്കളൊക്കെ എത്രീയിലാ പഠിക്കുന്നേ?
ഒരാൾ ഒമ്പതില് ഒരാൾ എട്ടില് ഒരാൾ ആറില് ഒരാൾ ഒന്നാം ക്ലാസ്സില് ഒരാൾ യു കെ ജി പിന്ന ഒന്നര വയസ്
അള്ളാ അപ്പൊ അഞ്ചെണ്ണ ഇണ്ടാ?
ആറാള്.
ആറാള അള്ളാഹ അക്ബർ എങ്ങനെ നോക്കുന്നു.
എന്തല്ലാ റാഹതന്നെ. നല്ല രസമല്ലേ കുട്ടിള് കുഞ്ഞാവുമ്പോ കൊറച്ച്ബുദ്ധിമുട്ടണ്ടാവും പിന്നെ എൻജോയ് ചെയ്യ അയ്റ്റങ്ങൾ വൽതായ ഓലെ അല
എന്റെ മൂത്തത് ഒമ്പതിലും എളയത് യു കെ ജിലും. പറഞ്ഞനുസരിക്കുന്ന പിള്ളേരെണെങ്കിൽ പ്രശ്നേല്ല അല്ലെങ്കി പോയി.
ആഹ അനുസരണവും തല്ലൂടല പിന്നെ അവക്ക് പിള്ളേരന്നാരും പേര്ടലല്ലോ ഹ് ഹ് ഹ
ഉം എന്റെ മൂത്തത് ഒന്നും പറഞ്ഞ അനുസരിക്കൂല
ആഹ ഇവിടെൊക്കെ അതൊക്കെ തന്നെ പഠിക്കാൻ പറഞ്ഞ എല്ല ഇവിടെക്കെ അതൊക്കെ തന്നെ പിന്നെ നമ്മള് വടിയിട്ടങ്ങ്കൂടും.
ഇത് നമുക്ക് വടിയെടുക്കാൻ പറ്റില്ല വട എടുാൽ നമ്മള ആദ്യം തന്നെ വടി തോൽപ്പി
ഉണവ് പിന്നെ ചൂരെല്ലാംപ്പ വെച്ചാ മതി അതോട പിെ പേടിച്ചൊണ്ട് ഇരുന്നോളും.
അതു പിന്ന അച്ഛൻ നാട്ടിലുള്ളാരും പ്രശ്ന ഇല്ല പേടിണ്ടാവും ആണങ്ങ നാട്ടിലുണ്ടെങ്കി പേടിക്കും.
ഉം ഉം ഉ രണ്ടും ഉണ്ട് മൂന്നാണ് മൂന്ന് പെണ്ണു
ആഹ് അപ്പൊ പിന്നെ സൂപ്പർ.
ആ മൂത്ത ഒന്ന് മൂന് പിന്നെ മൂന്നാണ് പിന്നെ രണ്ടാണ്.
ആഹ
ആണ.. പിന്നെ എന്തായിന്ന് ഭക്ഷണം
ചോറ് ചോറും പല്ലിനി വലിയ മീന്റെ പല്ലി ചിക്കീതും.
ആഹ
നിനക്ക് എന്തായിര്ന്ന്.
ഞങ്ങൾക്ക് ഇതാ ചപ്പാത്തി ബീഫുംകാക്കതാന്നഷ
ചപ്പാത്തിയാണ രാത്രി എന്ത് ചപ്പാത്തി.
ചപ്പാത്തിയാണ് രാത്രി ഇകാക് ഉണ്ടാക്കാകുട്ടിള് ചോറി കിടുന്നു അങ്ങ നെന്നല്ല അവൾക്ക് ചോറ് വലിയ താല്പര്യം ഇല്ല പിന്നെ തിന്ന്ന ഉണ്ടായി.
ആഹ് ഇപ്പൊ അങ്ങനെയ എല്ലാം വിഷ കൊടുത്തി രാത്രി ലൈറ്റ് വെയിറ്റ് ആയിട്ട് എന്തെങ്കിലും.
ചോറ് രാത്രിയായി എപ്പോഴും ചോറാണോ? അതാകുമ്പോ പള്ളർച്ച തിന്ന്ങ്ങ്‌കെടക്ക് പിന്നെ, വേറെന്തൊക്കെയാണ്, യാത, മഴണ്ടോ, അങ്ങോട്ടൊക്കെ
അള്ളോ, ന്തോന്ന്, കാലത്തൊടങ്ങി, മഴേണ്.
ന്നല്ല രണ്ട്, മൂന്നാല്, ഈസായി, തോരാ, ഏ, ആഹ്, മൂന്ന്, നാല്, ദിവസ തോരാതെ പെയ്യുന്ന ഒരാളത്
ഞാറായ്ച്ച
ആ, അങ്ങനെന്തോ, തു ങ്ങന്നേണ്, വടേം, വിട്ടുമാറാത്ത, മഴ, രാവും, പക രൊരേപോലെ, മഴേണ്, ആ, ഓണങ് ണ്ണുല്ല, കുട്ട്യാൾക്ക്, സ്കൂളും, മദ്രസും, പോവാനും, മടി
മഴയത്തൊക്കെ, എങ്ങനെ, പോണ്, പിള്ളേര് വെളുപ്പിനൊക്കെ, മദ്രസച്ച, വല്ല, ഷെനീം, ഞായറും, വെക്കാണ്ട്,
അതെ, അതെ, കുഞ്ഞു കുട്ടികളാവുമ്പോൽക്ക്, മടി ആവാണ്, പോവാന്
ആ, ഭയങ്കര, മടിയായിരിക്കുള്ളു വൈകുന്നേയാലോ, അതെ, ക്കൊ, പിള്ളേര്, സ്കൂള വിട്ട്, വരുമ്പോ, മഴേണി, ഞാൻ, പോണില്ലന്ന്, പറഞ്ഞി ക്കും, മഴത്ത്
ശരിയാണ്
അതൊക്കെ, ജെമാത്താരി, ആഴ്ചെല്, രണ്ടൂസം, മദ്രസ
ഏ, ശരി, കറ ഇവിടെ, രാവിലെ അഞ്ച്, മണി മുതല്, അല്ല, അഞ്ചാം ക്ലാസ്, മുതല്, പ്ലസ് ടു വരെ, ആറ്, മണി, ടു, ഏഴ് ട്ട്, മണിവരെവെടെ, ഒന്നാം, ക്
അതല്ല, ഞാൻ പറഞ്ഞത്, ജമാഅത്ത്, ഇസ്ലാമിടെ, മദ്ര കൾല്ലേ, ഇങ്ങനെ, ശെനീം, ഞായറും, മാത്രേള്ളൂ. ഫുൾ, ടൈം, സ്കൂളിൽ, പഠിപ്പിക്കണൊണം, തന്നെ, ശെനീം, ഞായറും, ഫുൾ, ടൈം. കാലത്തെ, പത്ത്, മണിക്ക്, മദ്രസെ, കേറിയ, വൈകീട്ട്, നാല്, മണിക്ക്, വിടു മ്മ്
ഏ
അങ്ങനെ, പഠപ്പിക്കണത, നല്ലത്, ഈ വെളുപ്പിന്, വെക്കണേലും മ്മ്, നല്ലതതാണ്, ശെനീം, ഞായറൊക്കെ, വെക്കണതാ
ആഴ്ച്ചൽ രണ്ടേ, കിട്ടുള്ളൂ
ആഴ്ച്ചൽ, രണ്ടൂസം, ഫുൾ നം, ട്ട, സമയം, പോരേന്ന്, ചോദിക്കുന്നതവര് ഇങ്ങനെ വെളുപിനെ ഓടിച്ചു വായിന്നേരം ഓടിച്ചു അതിനേലും, ബേദം ആഴ്ചേല്, ഫുൾ സമയം, ഒരു, ര, ആഴ്ചൽ, രണ്ടുസം, ഫുൾ, സമയം, എടുക്കലേന്ന് ഇനി, സ്കൂൾപൂട്ടിനും, അത് കൂടാണ്ട്, സ്കൂൾ ഫുഡ്നും, മൊടക്കില്ല ഫുൾ, സമയൊണ്ടാവും. മ്മ്, പത്ത്, ദിവസൊവും ണ്ടാവും
അപ്പൊ, അങ്ങനെ, കുട്ട്യാൾ, വരോ, സ്കൂൾ പൂട്ടിന്, പ്പിനിപ്പോ, ഓണപ്പൂട്ട്, പത്തീസം, ണ്ടാവും, അന്നേരം, മദ്രാസിൽ ആാവൂലേ
മ്മ്
പിന്നെ, ഇവരറബി, മലയാളല്ലേ, സുന്നികള്.
ഇവിടെക്കെ, സ്കൂള്, പൂട്ട്ണ, സമയത്ത്, ഓണ പ്പൂട്ട്ണ് ആഹ, സുനിയറബി, അതെ, അതെ
ഉം, ആഹ്, മറ്റേതങ്ങനെയല്ല, ഫുള്ളർബാണ്.
ആ, ആ, ആ
സുന്നി മുജാഹിദോക്കെ ഫുള് അറബാണ് സും മലയാളം അറബി മലയാളം എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല
ആ കേണ രായിട്ടില്ലേ എന്നിട്ട് കുട്ടികളൊക്കെ അറബിമലയാളാണ് ഏ
അല്ല അറബി മലയാളം കൊണ്ട് നമ്മുടെ നാട്ടിലല്ലേ ഗുണള്ളൂ ഗൾഫിലേക്ക് അങ്ങട് ഗുണം ചെയ്യൂല ഗൾഫിലെക്കെ അറബിയല്ലേ
അതെ അതെ അങ്ങൊക്കെ അറബിയാണ് അറബിയാണ് എങ്ങനെയാ പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയില്ല കൃഷി ആദ്യം ഇവിടെ വാപ്പയുണ്ടായിരുന്നപ്പൊണ്ടായിരുന്നു വാഴ കൃഷിയൊക്കെ
ഉം
ആളുടെ വാപ്പ മരിച്ചു പോയിപ്പോ അപ്പ ഇപ്പില്ല
ഉം പിന്നെ നിങ്ങള് എന്തേലും ജോലി ചെയ്യിണ്ട
ഏയ്
ടൈലറിങ് അങ്ങനെ എന്തേലും അറിയോ
ടൈലറിങ് അതൊന്നും അറിയില്ല
ശരി വെറുതെ വീട്ടില ഇരിക്കലന്നെ
ഉം ഞാൻ അയിന്റെ ഇടക്ക് പ്രീ പ്രൈമറി ടി ടി സി പഠിച്ചു എന്നിട്ട് കുടുമ്പത്തിരിക്ക
അതോളം സുഖം വേറെൊന്നുല്ല്യല്ലേ
കുടുംബത്തിരിക്കാതാരോട് സ്കൂളു ഒഴിവ് വേണ്ടേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും
ഉം അങ്ങട്ടൊന്നും ഇപ്പൊ സ്കൂൾ ഇല്ലേ
ഉസ്കൂളുണ്ട് പക്ഷെ സ്കൂളിലൊക്കെ ടീച്ചർമാര് ഓൾറെഡി ഉണ്ടല്ലോ അപ്പ ഒഴിവുവരാണ്ട് വിളിക്കാൻ പറ്റൂലല്ലോ
അതെ ഞങ്ങക്ക് ഓൺലൈന് വല്ലോം നോക്കി കൂടെ ഓൺലൈനിലൊക്കെ ഒരുപാട് വേക്കൻസി കാണല്ലോ
ഓൺലൈൻ അത് പിള്ളേരെ പിടിച്ചു കൊടുത്താലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ
ആ അത് ശരിയാണ്
പത്ത് പിള്ളേര് നമ്മ ഒപ്പിച്ചു കൊടുത്താ നമുക്ക് വർക്കെയ്യാം പിള്ളേരെ കിട്ടണ്ടേ പിള്ളേരൊക്കെ ഓൺലൈനായിട്ട് കാരണവന്മാരെ പ ചേർക്കണില്ലല്ല ഒക്കെ ഓഫ് ലൈനല്ലേ ചേർക്കണത് ഓൺലൈനായിട്ട് മൊബൈല് എടുത്തിരിക്കുവല്ലോ എന്നും പറഞ്ഞു
അതെ ശരിയാണ് ഓൺലൈൻ അയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഞമ്മളെ കണ്ണുവെട്ടിട്ട് പിന്നെ ഒരു കാർട്ടൂണ് കാണാണേ
ഉം കാർട്ടുണ് മാത്രല്ല വേറെ പലതും കളിക്കാം ഫ്രീ ഫയർ കളിക്കാം
അതെ അതെ ഗെയിംകളിക്കലും കാർട്ടൂൺ കാണലും അതൊക്കെ തന്നെ പരിപാടി നമ്മളു ഒപ്പം ഇങ്ങനെ ഇരിക്കണം എന്നാ പിന്നെ അങ്ങനെണ്ടാവും പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങിയാ ഒ ഉം
ശരിക്കും പറഞ്ഞാ ഓഫ്‌ലൈൻ തന്നേ ട്യൂഷനൊക്കെ നല്ലേ രുകത്ത് നിന്ന് പഠിക്കുന്നതും ഓൺലൈൻ ആയിട്ട് പഠിക്കണതും
രണ്ടും നല്ല വ്യത്യാസംണ്ട് ഓന്ന ഒത്തിരി വ്യത്യാസംണ്ട് ഓഫ്ലൈൻ ആകുമ്പോൾ ഒരു മുഖാമുഖം കണ്ട് ഒക്കെ പേടിച്ചിട്ടും ടീച്ചറേ സെട്ടിട്ടും ഒക്കെ പഠിക്കുകയാണ് ഓൺലൈൻ
അങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടത് നമ്മളൊക്കെ അങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണ് ശെരിക്കും പഠിക്കേണ്ടത് നമ്മളെസ്കൂളില് നമ്മളൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പദ്ധൊക്കെ സ്കൂളിൽ നമുക്ക് ഓർമ്മുണ്ടകും. ഇപ്പോഴത്തെ പിള്ളേരോട് പദ്യം പാടാനോ ഒരു ആ പദ്യം മലയാളത്തില ഒരു സ്വരാക്ഷരോ വഞ്ജനാക്ഷരമോ ഒക്കെ എഴുതാൻ പറഞ്ഞാല് കിട്ടോ
ഇല്ല ൂരാ ഓർക്ക് ഇംഗ്ലീഷ ആാണ് പറയാ
ഇംഗ്ലീഷും അറിയാം അതും അക്ഷര തെറ്റുള്ള പിള്ളേരുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തി പഠിച്ചിട്ട് ഇംഗ്ലീഷ് അക്ഷര തെറ്റുള്ള പിള്ളേരുണ്ട്
അതെ അതെ അതെ ശരിയാണ്
മലയാളം പോട്ടെ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർക്ക് പിന്നെ മലയാളം അറിയാൻ പാടില്ലന്ന് വിചാരിക്കാ
ഉ
പക്ഷെ മലയാള നാട്ടീ കിടന്നിട്ട് മലയാളം അറിയാൻ പടില്ല അത് നണക്കേടല്ലേ? ഇപ്പത ഇലക്ഷൻന്റെ ഇതും അടക്കം പൂരിപ്പിക്കും ിച്ച കൊടുക്കാൻ വേണ്ടി വന്നത്? ഇലക്ഷന്റെ അല്ലാ മറ്റേ സെൻസസിന്റെ സർവേ ഫോൺ വഴിയല്ല ചെയ്യേണ്ടത്? അത് മലയാളാ അതൊക്കെ മലയാള ആക്കി അന്നിട്ടും പിള്ളേർക്കും ഇപ്പം മലയാള അറിയാൻ പാടില്ല
ആഹ ഇപ്പൊ അതിന്റെ കുട്ടികൾക്കൊക്കെ മര ഇപ്പ അതിന് കൂടുതൽ പണ്ടൊക്കെ മതി നമ്മളൊക്കെറഞ്ഞാ
ഇപ്പൊ മലയാളം ഉ ഭാഷായിട്ട് അംഗീകരിച്ചില്ല സർ മത്ത ഭാഷാ പദവി ലഭിച്ചല്ല മലയാളത്തിന്? ഭരണഘടന ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയാതിരിക്കുകല്ലേ?
ആഹ ആഹ ആഹ പിന്നെ കുട്ടികൾക്ക് എപ്പോളും ഫുൾ മൊബൈൽ ആണ് മെമ്മറിയെ മൊബൈലിൽ ആണ് വർക്ക്‌ ചെയുന്നത്
അതാണ് ഒന്നാം നമ്മക്ക് നമ്മക്കൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തെ മൊബൈലേ ഉണ്ടായിരുന്നില്ലല്ലോ
അതെ അതെ അണ്ടന്ന തോന്നുന്നുണ്ടായിരുന്നന
മബൈൽ ഈ കൊറോണ ടൈമില് പിള്ളേരുടൊലും മബൈൽ എത്തി അതോടുകൂടി പിള്ളേര് നശിച്ചു
കറക്റ്റ് പ.